ഹലോ
ഹലോ. ആഹ് കേൾക്കുണ് ണ്ട്
ആഹ ആഹ ഓ തേ ഊണ് കഴിച്ചതേ ഉള്ളേ. ഇന്ന് താമസിച്ചു പോയി. ചോറ് കഴിക്ക. ഉം പിന്നെ ഊണൊക്കെ കഴിഞ്ഞോ?
ആഹ ഊണൊക്കെ കഴിച്ചു
ഞങ്ങൾ ഇന്ന് കൊച്ചിൻ്റെ കൊറച്ച് ഹോം വർക്ക് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നേ. അസൈൻമെന്റ് പോല, അപ്പോ അതൊക്കെ ചെയ്ത് അപ്പൊ നമ്മുടെ വീട്ടീന്ന് സ്കൂളിലേക്ക് സ്കൂൾ വരെയുള്ള മാപ്പ് വരച്ചോണ്ട് ചെല്ലണം. അപ്പൊ അങ്ങനെയൊക്കെ, അതൊക്കെ ചെയ്തൊണ്ടിരുന്ന കാരണം. സമയം പോയി. ഇപ്പോഴാകൊച്ചു നേരത്തെ ഉണ്ടു. ഞങ്ങളതെല്ലാം വരച്ചു. യണ് ഇപ്പം ചോറുണ്ടിട്ട് ഇങ്ങോട്ട് വന്നതേയുള്ളൂ.
ആഹ ശരി
പിന്നെ ഇന്ന് മഴ ഉണ്ടായിരുന്നോ.
ആഹ എന്തൊക്കെഇന്നട്ട്, എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഭക്ഷണം.
ഉം ഇന്ന് ഞങ്ങള് ബീഫ് വാങ്ങിച്ചായിരുന്നു. പിന്നെ എന്റെ ചേച്ചി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരും ഒക്കെ. അപ്പൊ അവരുണ്ടായിരുന്ന കാരണം. പിന്നെ ബീഫും വാങ്ങിച്ചു, പിന്നെ ഇന്നലെ ചെമ്മീനും വാങ്ങിച്ചു. ചെമ്മീൻ വാങ്ങിച്ചു തീയല് വെച്ച്, പിന്നെ ബീഫും കറി വെച്ച്. പിന്നെ കപ്പ അങ്ങ് കപ്പട്ടണ്ട് ഭയങ്കര വിലയ നാന്നൂറ് രൂപ വില ഇപ്പോ ഒരു കിലോക്ക്.
അതെന്താപ്പ അതില്. അതിന്റെ ഇതൊക്കെ കളഞ്ഞാ പിന്നെ ഒന്നും ഇല്ലല്ലോ ല്ലേ?
ഒന്നും ഇല്ല. ആ പിന്നെ അവരും വരുന്നുന്ന് പറഞ്ഞപ്പോ, നമ്മള് മീൻ തന്നെ വേറെ എന്തെങ്കിലും വലിയ മീൻ കിട്ടുവാണേ മേടിച്ച്. മോളകിനകത്ത് കറി വെക്കാന്ന് വെച്ചപ്പെഴ്ത്തേക്കും. വലിയ മീനൊന്നും ഇപ്പ ഇല്ല ചെറിയ ഈ പൊടിമീൻ പോലത്തെയ ഒക്കെ ഉള്ളു അത് കാരണം. പിന്നെ ആഹ് ഇതങ്ങ് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു തീയ്യല് വെച്ചു പിന്നെ കപ്പണ്ടായിരുന്നു. മ്മളെ പറമ്പില് കപ്പ ഇരുന്നു അപ്പം കപ്പയും വേവിച്ചു. അങ്ങനെ ന്ന് ഉച്ചേക്ക്. ഉംമ് അപ്പ വൈകിട്ടും അതെല്ലാം ഇരിപ്പ്ണ്ടായിരുന്നു.
ഐ ശരി അങ്ങനെ. അത് റെഡി ആയി. ഇപ്പൊ ഏയ് ചോറല്ല കഴിച്ചത്.
ചോറല്ല ഞാൻ ഇച്ച് രി കപ്പ എടുത്ത് കഴിച്ചു. പിന്നെ ഹ്സ് ബന്റ് നു ചോറ് വേണ്ടന്ന് പറഞ്ഞു. അപ്പം അയ്നോട് പറഞ്ഞു രാവിലെത്തെ ഇടിയപ്പം ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഇടിയപ്പം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇടിയപ്പം കഴിച്ചു. ഞാൻ ചോറും ഉണ്ട്. അല്ല ഇത് കപ്പയും കഴിച്ചു. കപ്പയും കഴിച്ച്. അപ്പം ന്നിട്ട് കേറി അത്രേ ള്ളൂ കൊ ചോറങ്ങി അവള് പഠിക്കുവായിരുന്നു അപ്പൊ ചേച്ചിടെ പിള്ളേരും ഒക്കെ കളിച്ചിരുന്നു പഠിത്തം നടന്നില്ല.
അഹ് ശരി
ടി പി ഒക്കെ ണ്ട് അപ്പൊ അതെല്ലാം പഠിച്ചു വെച്ചു. നേരത്തെ ടി പിക്ക്ള്ള. ഇത് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ കൂടെ ഇരിക്കണം.
അതെ അതെ ആഹ് ആഹ് എന്തേലും. എന്താ വർക്ക് എന്തെലും ചെയ്ണ് ണ്ടോ?
ഞാന് നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അക്കൗണ്ടന്റ് ആയിട്ടായിരുന്നു. ഇപ്പം ഞാന് ങ്ങും പോകുന്നില്ല. ഇപ്പം ട്യൂഷനുണ്ട് പിള്ളേര് വെരും ട്യൂഷന് വരും അങ്ങനെ ട്യൂഷൻ പഠിപ്പികും. അല്ല ഓൺലൈൻ ക്കങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ എനിക്ക് ഒരു മനസ്സിലൊരി തുണ്ട്. ഒരു കമ്പ്യൂട്ടർ. ആഹ് വാങ്ങിച്ചിട്ട് ന്തെങ്കിലും ചെയ്യണം. ന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. വെച്ചാ ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചതാണ്. പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഓർത്തപ്പം കമ്പ്യൂട്ടർ വാങ്ങിക്കാണെങ്കിൽ പിള്ളേര് ട്യൂഷൻ ഇവടെ ഇങ്ങനെ കമ്പൂട്ട്റ് പഠിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നേരെത്തെയൊക്കെ ഉണ്ടായിരുന്നല്ലെ ഇപ്പെ എങ്ങും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അല്ലാം വെരുവാണേൽ പിള്ളേർക്ക് കമ്പ്യൂട്ട്റ് പർണ് കൊടുക്കാം അപ്പ അത്രേം ഒര് ഇതാവാെല്ലോന്ന് പർണ് ഇങ്ങനെ ഇരിക്കുന്നു മേടിച്ചില്ല മേടിക്കണോന്ന് ഇങ്ങനെ ഒരഅസ് അപ്പന്റെ കഴിഞ്ഞൂസം പുള്ളി കത്തർലാ അപ്പൊ ലീവിന് ഇപ്പം വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് അപ്പ ഞങ്ങള് ഇങ്ങനെ പ്ലാൻ ചീതു എന്നാ നമ്മള് വീട്ടി ഇര്ന്ന് നമക്ക് ജോലീം ചിയ്യാം ആഹ് വീട്ടിലെ കാര്യങ്ങളും നടക്കും
ഇങ്ങക്ക് എം എൽ എം വർക്ക് ചിയ്യാൻ അങ്ങൻത്തീന് താല്പര്യം ഇണ്ടോ എം എൽ എം വർക്ക് ആ പ്രൊഡക്ടിന്റെ
അങ്ങനെ പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടോ അതാേ
ആഹ് ഞാൻ ചെയ്യ്ന്ന്ണ്ട്
ആണാേ അതെങ്ങനെ ഈം
അത് ആഹ് അത് വീട്ടില് ഇര്ന്ന്ങ്ങാണ്ടെന്നേണ് പൊറത്ത്ക്ക് ഒന്നും പാെവ്വണ്ടാ പിന്നെ മുക്ക് സൂം ക്ലാസ് ഒക്കെ ഉണ്ടാവും സൂമ രാവിലെ മുതലൊക്കെ ഉണ്ടാവും രാവിലെ എട്ട് മണിക്ക് അതൊക്കെ പ്രൊഡക്ടിന്റെ ബേസിലില്ലത് ഞമ്മക്ക് ആ പ്രോഡക്റ്റ് പരിചയപ്പെട്ത്താനും കാര്യങ്ങള് അപ്പൊ എങ്ങനെ പർണുഇതാക്കി കൊട്ക്കണം ഇന്നില്ലതൊക്കെ മനസ്സിലാക്കി തെര്ണ ഇതാണ് ഇണ്ടാവുക സൂം ക്ലാസ്സില് പിന്നെ ഓരോര് തെരെ ഉം അ ഓരോര്ത്തരെ അനുഭവങ്ങള് അങ്ങനെയെക്കെ പറയ്ണത് ആണയിൽ ഇതില് ഇണ്ടാവാ അത് ഈ പേസ്റ്റ് ഇജ് ഡയമണ്ട് അതൊക്കെ കേട്ട്ക്ക്ണോ വെസ്റ്റിജി കേട്ട്ണോ വെസ്റ്റീജ്ന്ന് കേട്ട്ക്ക്ണോ വെസ്റ്റീജ് ഡയമണ്ട് അങ്ങൻത്തെ ഒ ഓൾ പ്രൊഡക്റ്റ്കളാ ഇതില് ഇല്ലത് എസ് ടി ജി ല് അർണാ ഞമ്മളത് ഒക്കെ സപ്ലിമെൻറികളാണ് ഞമ്മക്ക് കാല് വേദന മുട്ട് വേദന അലർജി അതേമാരിക്ക് ഉം ഇപ്പൊ കണ്ണ് കണ്ണിന് ഞമ്മക്ക് കാഴ്ച കൊറവ് ഇണ്ടെങ്ങി ഐല് ഇല്ലത് തൈറോഡിന് ഏഹ് ഫൈബ്രോയിഡ്ന് ഐനൊക്കെ കയിക്കാം പറ്റിയ സപ്ലിമെൻറികള് അമ്മക്ക് ഐല് കിട്ടും അവേലെബ്ളാണ് അമ്മക്കത് ഉം എവിടെയേണോ സ്ഥലംന്ന് വെച്ചാല് അവടെ ഐന്റെ ഇത്ണ്ട്ന്ന് ഇണ്ടെങ്ങെ അവ്ടെ പോയി വാങ്ങിയാ മതി ഉം ഇങ്ങളത് സ്ഥലം ഞമ്മക്ക് അറീല ചോയിക്കണോ ഇപ്പൊ പറയാനും പറ്റൂലല്ലോ അഹ് ഇപ്പൊ അതെ ഇപ്പൊ അങ്ങെനെ എട് ത്തൊക്കാണ്ന്ന് ഇണ്ടെങ്ങെ ഞമ്മക്ക് അവ്ടെ പോയി വാങ്ങാ അപ്പൊ അമ്മക്ക് ഞമ്മളെ കമ്പനി തെര്ളാ പൈസെക്കെ ഞമ്മക്ക് ലഭിക്കും ഇന്ന്ട്ട് അത് നമ്മള് കുടിക്കേ അല്ലെങ്കിൽ വേറൊലാൾക്ക് ഞം
എല്ലാമെൻസിന്റെ ഒക്കെ പോലത്തെ വർക്കാണോ അതാണോ ഉദ്ദേശിച്ചേ
സ് അതിലും മേ ഇത് എന്നെണോ സപ്ലിമെൻറികളാണോ
ദഹനം ഏലമെൻസില് ഇങ്ങനെ സാധനങ്ങള് അമ്മടെ ക്രീമ്കള് കാര്യങ്ങളെക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഇപ്പം ഉണ്ട് ആഹ് ഉം ഉം ഉം ഉം
പിന്നെ അതേമാരിക്ക് ഫുഡില് ഞമ്മക്ക് ലഭിക്കാതെ നമ്മള് ഡെെലി മുട്ടെന്നും തിന്നൂല്ലല്ലോ ഡെയിലി അതേമാതിക്ക് നമ്മള് കാൽഷ്യം അയണ് ഒക്കെ ഉണ്ടാക്ണ സാധനം ഞമ്മള് ഡെെലി കയിക്കൂലല്ലോ അപ്പഅത് ഞമ്മളെ ശരീരത്തി ത്ത്ക്ക് എന്താ കിട്ടാം വാണ്ടിങ്ങാണ്ട് അതൊരു് കെ പ്‌സൂൾ രൂപത്തിൽ അതായത് ഗുളിക എന്ന് പറയാൻല ക്യാപ്സൂൾ രൂപത്തില് ഗുളിക മോഡല് നമ്മക്ക് ആക്കി തന്നക്കാണ് നമ്മള് അകത്തക്ക് കടക്കുവലോ മറ്റേത് ഏഹ് ഈ അംല അംല അംലന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് നമ്മുക്ക് ഈ മറ്റേ നെല്ലിക്ക ഉണ്ടല്ലോ നമ്മളെ നാടൻ നെല്ലിക്ക അത് ഉണക്കി ഇങ്ങാണ്ട് പൊടി പൊടിച്ച് എടുത്താണ്ട് അത് എന്താ ക്യാപ്സൂൾ രൂപത്തിലാക്കി വരുന്നതാണ് അംല എന്ന് പറയുന്നത് അതേമാതിക്ക് ഇതില് കൊറേ ധാരാളം ണ്ട് ഒമേഗാത്രി നടങ്ങിയത് അതാണ് ഫ്ലാക്സ് ഓയില് അത് നമ്മളക്ക് കൊഴുപ്പ് നമ്മള് ശരീരത്തിന്റെ ഹാർഡിന്റെ അവിടെ ഹാർട്ടിന്റെ അവിടെല്ല കൊഴുപ്പും അതേമാതിരിക്ക് അവിടെ തങ്ങി നിക്കണതൊക്കെ നമ്മളത് ഇതാ ക്കിങ്ങട് രക്തം ശുദ്ധീകരിച്ചണ ഒരു സാധനാണ് ഫ്ളാക്സ് ഓയില് പറഞ്ഞാത് അതൊക്കെ നമ്മള് കുടിക്കണത് നല്ലതാണ് ഞാനത് കുടിക്കണണ്ട് ഇത് നല്ല മാറ്റുണ്ട് നമുക്ക് കെതപ്പും കാര്യങ്ങളും വേദ നകൾ എവിടെലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഉം ഞാൻ കുടിക്കണോണ്ട് എനിക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പേടില്ല ദൈയിര്യാണ് ധൈര്യത്തില് പറഞ്ഞ് കൊടുക്കാലോ അതെ
നല്ലൊരു ഇതാണ് അത് ഉം പിന്നെ അതിമന്ന് വരുമാനം കിട്ടുന്നുണ്ട് നമ്മക്ക് നമുക്ക് ഒരാൾക്ക് പറഞ്ഞ് കൊടുത്താ അത്ഓരോ എടുക്കയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പോയിന്റും കാര്യ ങ്ങളും നമുക്ക് ഓരോ ലവലിക്ക് എത്താൻ കയ്യ്ണ് ണ്ട് ഇപ്പ ഞാന് അഞ്ചാം ലെ വല്ലേന് അതിപ്പോ എട്ടാം ലെവല്ക്ക് എത്താനായി അങ്ങനെ
ആഹ് ആഹ്
അങ്ങനെ ഓരോ അത് സാലറി ആയിട്ടും കിട്ടും സാലറി ആയിട്ടും വരും നമ്മള് വർക്ക് വർക്ക് ചെയ്യുണതിനനുസരിച്ച് നമുക്ക് ഒരു രൂപ ആണ് നമുക്ക് ആ മാസം കിട്ടിയിരിക്കണം ന്നുണ്ടെങ്കിൽ ആ ഒരു രൂപ നമുക്ക് നമ്മളെ അക്കൗ കൗണ്ടിക്ക് കേറും അങ്ങനെ മ് അങ്ങനൊര് ഇതാണ് നല്ല നല്ല എ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റാണയിനെയ് എല്ലാ ഏ മറ്റേ ഏ എന്താ ഞമ്മളെ കേന്ദ്ര ഗവൺമെന്റ അംഗീകരി ച്ച ഇ താണത് ഉം ഉം അതെ
ഒത്തിരി നാളായപ്പം വർക്ക് ചെയ്യാൻ തൊടങ്ങീട്ട്
ഞാനിപ്പോ പ്പോര് ആറ് മാസൊക്കായിട്ടൊള്ളൂ ഞാനിപ്പയില് ചേർന്നിട്ട് ഇപ്പട്ത്താണ് ഇപ്പട്ത്തെങ്ങാനു ആണ് ഞാന് നല്ല വർക്കാക്റ്റീവായി വർക്കിയ്യാൻ തൊടങ്ങിയത് മറ്റത് ഞാനങ്ങനെ ങ്ങനെ ഇടുക്കും സാനങ്ങൾ ഇട്ക്ക്ണ്ണ്ട് അങ്ങനെ ങ്ങനെ പിന്നെ പ്പൊ അടിയിലൊക്കൂടാളായി അങ്ങനക്കെ വര്ന്ണ്ട് ഉം ഓരോരുത്തര് വാങ്ങിങ്ങാണ്ട് ഓരോര് ത്തർക്ക് റിസൾട്ടറ്റ് വന്നപ്പളേ
ആഹ് ആഹ് അഹ് ആഹ് ഓരോന്നും ഈ മൊഖത്തൊക്കെ ഇങ്ങനെ കുരുവൊക്കെ വരുമ്പഴത്തേക്കുവെയ് ഇങ്ങനെ മുഖത്തെ പാട്
ആ പാട്യേള് പൂകണണ്ട് അതെന്ന ന റ്റ് ക്രീമമ്മള് വാ തിന്റെ അശ്വറിന്റ നൈറ്റ് ക്രീമ്ണ്ട് തില് അത് ഏ ര രാത്രി ഒരു സോപ്പൂണ്ട്. അയ് സോപ്പോ അല്ലെങ്കി മ്മളെ ഫേസ് വാഷോ അത് തില് കിട്ടും അത് എന്താ അതാ ദ്യം മൊഖത്ത് നല്ലോണം കേകിങ്ങാണ്ട് രാത്രി കെട ക്കുമ്പോ രാത്രി കെട്ക്കുമ്പോ ഫോണൊന്നു യൂസിയ്യാതെ യമ്മള് എന്താ ഇത് കടക്ക്ണ നേരത്തന്നെത് തേച്ചിങ്ങാണ്ട് കടന്നാല് അമ്മക്ക് രാവിലെ ഏഹ് പിന്നെ അയ്മക്ക് വെളിച്ചോദൊന്നും തട്ടൂലല്ലോ അമ്ള് കെടക്കുമ്പോ അപ്പൊ ലാ ന്നേ അത് കട്ന്ന് ആണ്ട് പിന്നെ രാവിലെണീക്കുമ്പോതന്നെ ആഹ് സോപ്പ്ട്ട് സോപ്പോ അല്ലങ്കി എഹ് ഞമ്മള ഇതിന്റെ തിന്റെ സോപ്പ്ണ്ട്ട്ടോ മൊഖത്ത് തേക്കാമാത്രല്ല ഒരു സോപ്പൊക്കണ്ട് അത് ഒരു കൊറച്ച് തേച്ചാ മതി ന്നാൽതന്നെ നല്ലതാണ് ഞമ്മക്ക് അമ്മളമൊഖം ഔ കൊ നെറോംവെക്കും നല്ലതുവാണ് അപ്പൊ കുങ്കുമൊക്കെട്ട്ങ്ങാണ്ട് കുങ്കുമം തേന് അങ്ങനെക്കെട്ട് ങ്ങാൺണ്ടില്ലേ പ്രകൃതീന്ന്ട്ത്ത സാധനങ്ങളാണ്
ഇങ്ങനെല്ലോ കൊറച്ചു നാളായിട്ടിള്ളള്ളോ മൊഖത്തിങ്ങനെ മൊഖോ കുരുവരുവെ കുരു വന്നിട്ട് നമ്മളത് പൊട്ടിച്ചില്ലെങ്കിലു ഒണ്ടല്ലോ കറ്ത്ത് അപ്പൊ ആരെലും കണ്ട ചിക്കൻ ബോക്സൊക്കെ വന്നാണക്കിങ്ങനെ
ആഹ് ഞാന് ആഹ് ഞാന് ഇനി ക്കു അങ്ങനെണ്ടായിരുനു ഇന്നിട്ട് ഞാനെന്താ റീച്ചാ ചിക്കം ബോക്സ്ണ്ടായിറ്റേ ആചി ക്കം ബോക്സ്ർഞ്ഞാല് നമ്മളെ ആഹ് അതന്നെ അഹ് ഈ ചപ്പട്ടല്ലേ ചൊള്ള ചൊള്ളണ്ടായിട്ട് ആകെ എന്താ മൂഖത്ത്കൂടെ ക്കാകൊര് പാട്ണ്ടായിനു ഇപ്പ നല്ല മാറ്റണ്ട് ഞാനത് തേക്ക്ണ് ണ്ടേയ് യൂസീന്ന്
ആഹ് ആഹ് ആഹ് ശനീ ചിക്കൻ ബോക്സ് വന്ന്ട്ടില്ല ക്ഷെ എല്ലാരും എന്നോട് ചോദിക്ക്യുന്ന ചിക്കൻബോക്സ് മാത്രാന്നാ മോഖത്തെപ്പാട് കണ്ടിട്ട്
ആഹ് അതെ അതിനില്ലതൊക്കണ്ട് അത് മാറിയത്ണ്ട് ണ്ട് ഞാനീ നൈറ്റ് ക്രീമും ഈത്വന്നേണ് യൂസീയ്യ്ണത് അതന്നെ ഒഹ് എല്ലാരും യൂസീയ്ണത് പിന്നെങ്ങളമൊഖോ ഞ്യാ മൊത്ത്ത്തത്ഞ്ഞി അങ്ങനെ കാണുന്നത് ഇൻക്കൊന്ന് ഫോട്ടം വിട്ടന്നാല് ഞാനത് എന്താണ്ന്ന്ല്ല ഹൂ ക്കിങ്ങാണ്ട്
ആഹ് ഹാ ഹാ ഞാം വിളിയ്ക്ക്യാം ഞാം വിളിയ്ക്കാം വിളി
ആഹ് ആയിക്കോട്ടെന്നാ ആഹ് ഈ നമ്പറെന്നേണ്
ആഹ് ഹാ ആഹ് ആഹ് ആഹ് ശരി ശരി ആഹ് ശരി ഓക്കെ ഓഹ്
ഓക്കെ